ഹലോ
ആ കേക്ക്ന്നുണ്ടോ
ആ കേക്കാ
ആഹ്
എവിടേണ് വിളിച്ചിട്ട് കി കിട്ടണന്നുല്ലാലോ തിരക്കണോ
ആ ഞാന് തെ ഒരു കല്ല്യാണത്തിന് പോയിട്ട് ഏ ഇന്നലെല്ലേ വിളി വിളിച്ചത് ഇന്നലെ ഞാനൊരു കല്ല്യാണത്തിന് പോയതായിരുന്നു
അതെയ ഞാനപ്പ വിചരിച്ച എവിടെ പോയി വിളിച്ചിട്ടെടുക്കുണ് അല്ലെങ്കി സാധാരണ വിളി
ആ ആ ഞാന കല്ല്യാണത്തെ ഫോണും സയ്ലൻഡ് ആയിരുന്നു അറിഞ്ഞില്ല പിന്നെ താ രാത്രി ലേറ്റ് ആയിട്ടാ വന്നത് പിന്നെ ഇപ്പാ നോക്ക്ന്നത്
അടുത്തായിരുന്നോ കല്ല്യാണം
കല്ല്യാണം കുറച്ച് കുറച്ച് ദൂരാണ് ഏ വീട് കുറച്ചടുത്താണെങ്കിലും ഏ ഈ ഇത് ഹോള് കൊറച്ച് ദൂരായിരുന്നു
എങ്ങനെ ഇണ്ടായി എന്നിട്ട് കല്യാണല്ലോ
കല്യാണം ഒക്കെ അടിപൊളിയാണ് പെണ്ണിനെ ഒന്ന് കാണനി എന്തൊരു ഭംഗിയേനൊ അടിപൊളി നല്ല സുന്ദരിയായിട്ട് പിന്നെ മ്മ് നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിനു പിന്നെ കുറേ സ്വർണ്ണോക്കെ ഉണ്ടായിന് ഞാനിങ്ങനെ വിചാരിച്ച് ഈ സമയത്ത് നല്ല വിലയല്ലേ സ്വർണ്ണ
അതെ ഇപ്പൊ പൈസ കൂടി കൂടി വരാണ് കുറയണില്ല
ആ അവര് കൊറച്ച് പൈസക്കരുവാണ് അപ്പൊ അതുകൊണ്ട് കൊറെ സ്വർണ്ണ ക്കെയ്ണ്ട്
എന്തിനാലെ ഇത്ര സ്വർണ ഒക്കെ ഇട്ട് കൊടുക്കണെ അയ്ലും നല്ലത് അവർക്ക് വേറെ എന്തേലുംഒക്കെ ആയിട്ട് കൊടു ക്കണതല്ലേ
ഇപ്പം ഇതൊക്കെ കാണുന്ന സാധാരണക്കാര്ടെ അവസ് ക്കെയാണ് അവര് മക്കക്ക് ഇങ്ങനെയൊന്നും കൊടുക്കാൻ പ
പറ്റൂല ഒരു പവൻ പോലും മേടിക്കാൻ പറ്റ പറ്റൂലല്ലോ ഇപ്പൊ
അതാണ് പ്രശ്നം അപ്പ അങ്ങനെ ഉള്ളോർക്ക് ഇത് കാണുമ്പോയിരിക്കും ഭയങ്കര ത് അവർക്ക്ത് ഷോയാണ് എല്ലാർക്കും കാണിക്കാം നമുക്ക് ഇത്രയുണ്ടെന്ന് അ അറിയി
മോക്ക് കൊടുക്കാൻ വേണ്ടീട്ടായ്രിക്കൂല്ല കൊറെയൊക്കെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യ്ണ വരായ്രിക്കോള്ളൂ
അപ്പം അത് കാണുന്ന സാധാരണക്കാരായ ആൾക്കാരെ അവസ്ഥയാണ്
അതന്നെ
ആ അത് ഞാന് തൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നുംല്ലാരുന്നു പിന്നെ ഇങ്ങനെ അടുത്ത്ള്ളവരൊക്കെ ഇങ്ങനെ പറയ്ണേ കേട്ടപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചേ ശരിയാണല്ലോ ഒരുപാട് സ്വർണ്ണൊക്കെ ഉണ്ടല്ലോന്ന്
ആ പക്ഷെ ഇപ്പം അങ്ങനെ ആരും അധികം സ്വർണോന്നും ഇട്ന്നവരില്ല അല്ലേ
അതാണ് ഇപ്പം എല്ലം വാടയ്ക്ക് എടുത്ത് അങ്ങനെക്കെ ഇടുന്നതേ ലോ അപ്പ കാണുമ്പ തന്നെ നമുക്ക് മനസ് ലാവും ആ ഇത് ആ ഇത് നല്ല സ്വർണ്ണവും വളയുംഒക്കെ തന്നെയാണുള്ളത് അപ്പൊ അത് ഇങ്ങനത്തെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ഇങ്ങനെ സ്ത്രീധനം കൊടുക്
അയ്ന്റെ ആവശ്യന്നു ല്ല
അതെ അതിന്റെ ഒരു കാര്യവും ഇല്ല
ഇതിപ്പോ നമ്മള് പെണ്ണ്കാണലാണെങ്കിൽ തന്നെ ആ സമയത്ത് ചോദിക്കും മോക്ക് എന്താ മോളെ മോക്ക് എന്താ കൊടുക്കുകാന്ന് മോളൊക്കെ കൊടുത്താ പോരെ അയിന്റെ പുറകെ സ്വർണ്ണവും വണ്ടിയും കാറും കൊടെയൊക്കെ ആയിട്ട് കൊറെ പേര് കൊടുക്കും
അതെ അതെ
അവിടെക്കെ ഉണ്ടോ മറ്റേ അടു അടുക്കള കാണൽന്ന് പറഞ്ഞ ചടങ്ങുണ്ടോ
ഇവിടെ അങ്ങനെ അതായിട്ടൊന്നുല്ല പക്ഷേ കൊറെ പേർക്ക് അങ്ങനുണ്ട്
ആ നമ്മുടെ അവിടെയൊക്കെയുണ്ട്
പോലെ ആയിരിക്കല്ലോ അപ്പ ഇങ്ങനെള്ളവരൊക്കെയുണ്ട് അടുക്കള അടുക്കള എന്തോ കാണാനായിട്ട് വരുന്നതേറ്റെ അല്ലെ
ആ അത് പെണ്ണിനെ നാലാമത്തെ ദിവസം ചെക്കന്റെ വീട്ടിലോട്ടായിട്ട് കൊണ്ടുപോകുമ്പോ ഇതുപോലെ അവിടെ ഇല്ലാത്ത സാധനങ്ങൾ നോക്കും അല്ലെങ്കിൽ അവിടെ ഇല്ലാത്ത സാധനങ്ങൾ ചോദിക്കും എന്തൊക്കെയാ ഇല്ലാത്തെ എ സി ഉണ്ടോ അലമാര ഉണ്ടോ അങ്ങനെയൊക്കെ ചോയി എന്നിട്ട് അവിടെ ഇല്ലാത്തതൊക്കെ കൊണ്ടോവും
ആണോ അങ്ങനെ അമ്മേ ഇതെന്താണിത് ഫർണിച്ചർ
ഇപ്പോ ഇപ്പോ അലമാ മര ആണെങ്കില് അലമാര, എ സി ആണെങ്കിൽ എ സി, കൂളർ അങ്ങനെ ഓരോ സാധനങ്ങള് അതുകൂടാണ്ട് അതിന്റെ ഒപ്പം ഏ എന്താണ് മധുരം മധുരമ ഉള്ള സാധനങ്ങള്ൾ പഴം, കൊറേ സാധനങ്ങൾ ഇങ്ങനെ കൊ അ അതിന്റെ പോണ്ണിനെ കൊണ്ടേ കൊടുകു
ആ അതെ ഇതിപ്പോ അവര് വിചാരിക്കാ നമ്മളെ മക്കള് നന്നായി സന്തോഷമായി ജീവിക്കട്ടെ വെച്ചിട്ടാണ് പക്ഷ ആഹ് ഈ ഇവർക്ക് ആർത്തിയാണെ എന്ത്തു ചെയ്യും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ അവർ ക്ക് സ്ത്രീയാണ് ധന എന്നല്ല അയിന്ന്താനെ
ഇതിപ്പോൊ ഈ കല് ഏതിനായാലും ഉത്തരപ്പെൊരുത്ത് സ്വർണ്ണംൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് ഇപ്പം വേറെ വീട്ടിലോട്ടാണ് ആ കൊച്ച് പോണത് അവിടെ പോയി കഴിഞ്ഞാ അവർക്ക് എന്തെങ്കിലും ആവശ്യമ ഉണ്ടെങ്കിൽ അവരെടുക്കൂലേ അതിൽന്ന് സ്വർണ്ണവും
ആ അതെ അതെ ഇത് കൊടുത്തില്ലെങ്കിലാണ് അതിനൊയിരിക്കും പിന്നെ ആ പെടിനെ കഷ്ടപ്പെടുത്തുന്നത്
അതെ എന്തായാലും പരണ്മരിക്കണം അങ്ങനെ തന്നെ കൊറെ പേരെ ആത്മഹത്യ ചെയ്യണം
അവരോടും പറയൂല്ല അവര് അവരുടെ എങ്ങനെയാ പറയന്ന്രിച്ചിട്ട് അവിടെത്തന്നെ ഒതുങ്ങി ജീവിക്കും
അതെ
അതുകൊണ്ടാണ് ഈ മരണത്തിലേക്ക് അവര് അതായിരിക്കും പിന്നെ ആലോചിക്കുക പിന്നെ പ്രത്യേകിച്ച് ലവ് മാരേജ ആണെങ്ക പിന്നെ പറയണ്ട നമ്മള് കണ്ടുപിടിച്ച ആളല്ലേ അതങ്ങനെ ഒതുങ്ങി അവിടെ ചെയ്ും അല്ലെങ്കിൽ മരണം ചെയ്തിനു
അതെ നമ്മൾ കണ്ടുപിടിച്ചതാണെങ്കി നീ തന്നെ കണ്ടുപിടിച്ചല്ലേ ഇനി ഇപ്പം നീ തന്നെ അനുവിച്ചൽ മതിന്ന് പറയും
അതെ പിന്നീ ഇനിയിപ്പം പിള്ളേരൊക്കെയ ആണെങ്കിൽ പിന്നെ പറയണ്ട അവരും കൊണ്ട് വീട്ടിൽ വന്ന് നിന്നാൽ അച്ഛന അമ്മയ്ക്കും ബുദ്ധിമുട്ടാവൂലേ
മ് അദ്ദേ പറഞ്ഞ വീട്ടിൽ പിന്നെ വിട്ട അവിടെ തന്നെ നിക്കണം
അതെ ആഹ പിന്നെ വന്നിട്ട്ുണ്ടെങ്കിൽ ഈ വീട്ടുകാരും ഒക്കെയാണെങ്കിൽ നാട്ടുകാര് എന്റെ അമ്മീ അവര് ഇനിആ പെണ്ണിന് ആഹങ്ക ാരാണ് ആ പെണ്ണിൻന്റെ ക പ്രശ്നം കൊണ്ടാ പോയെന്നേ പറയുള്ളൂ
അവര് പിന്നെ അവരോന്നന്ന് നോക്കാൻ വേണ്ടിട്ട് നിക്കക്കണവരല്ലേ
അതെ അവര് എപ്പ അവരെടുത്ത് ചോദിച്ചാൽ മതി അവള എപ്പോ വീട്ടിലേക്ക് വന്ന് പോയിന്നൊക്കെ
എന്താ വീട്ടുകാർക്ക് അറിയൂല്ലായിരിക്കുവൊ
അവരെല്ലാം അറിഞ്ഞു
ആ അവിടെയുണ്ടോ അങ്ങനത്തെ ആൾക്കാരൊക്കെ
ആ ഇവിടെയും കൊ ച്ചു പേരൊക്കെ അങ്ങനെണ്ട്
ആ എല്ലായിടത്തുണ്ട് അപ്പൊ ഞാൻ വിചാരിച് ഞങ്ങള അവിടെ മാത്രേ ഉള്ളൂന്ന്.
ആ അങ്ങനങ്ങല്ല ഇതിപ്പോ ഇത് തന്നെയാ ഒന്നെങ്കില ഒന്ന് അങ്ങനണ്ടോ
ആ
അപ്പൊ അങ്ങനെയൊക്കെയാ എന്താ ചെയ്യ
റിസപ്ഷന ആയിരുന്ന അതോ കല്യാണോ
കല്യാണ കല്യാണയിരുന്നു കല്യാണം ഉണ്ടായിരുന്നു ആ പിന്നെ ഇനിയിപ്പോ റിസപ്ഷൻ ഉണ്ട്.
ആ റിസെപ്ഷൻ വേറെ ദിവസമാണോ.
ആ അതെ അവര് ഇനിപ്പോ വേറൊരു ദിവസം ഉണ്ടന്നാ പറഞ്ഞത് ചെലപ്പം പോവും ചിലപ്പം പോവുല
മ്മ്
ആ എന്തായാലും സദ്യയുംന്തൊക്കാ അടി പൊളിയാരുന്നു
ആ അതിന് അല്ലെങ്കിൽ പിന്നെ അവിടെന്നെ
എങ്ങനെ
സദ്യ കൊളവായിക്കാന പിന്നെ അതിനും കു റ്റം പറയൻ ആൾക്കാരുണ്ടാവുല്ലോ അതൊന്നും കൊള്ളൂല്ലാരുന്നു രണ്ടു തരം പായസുണ്ടായ ലെന്ത ഒരു സോഭ ഉണ്ടായിരുന്നില്ലന്ന് പിന്നോണ്ട് അത് വേറെരിക്കും
കുറെ പേര് അങ്ങനെ പറഞ്ഞ ഞാൻ കേട്ടി എനിക് എന്തായാലും ഇഷ്ടപ്പെട്ട് നല്ല എനിക്ക് അങ്ങനെ കുറ്റം പറയാനും തോന്നിയില്ല പക്ഷെ കൊറെേ പേരെ എന്തൊക്കെയോ പറയുന്നുണ്ടനി എന്നാലും അതും കൂടി വേണായിരുന്നു അണ്ടായിരുന്ന കുറച്ചുകൂടി ഇതായിരുന്നു അന്താ വര അത് വെക്കാഞ്ഞെ എന്തൊക്കെയോ പറ
അതല്ലെങ്കിലോ അങ്ങനെയാണ് ഏതെങ്കിലും ഒരു സാധനം ശരിയായി കൈയുമ്പോ അടുത്തെന്ന് കുറ്റരിക്കോളൂ എല്ലരും
ആ് അതാണ് അന്നപ്പോ അവിടെ നിന്ന് കുറ്റം പറയുന്നവർക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യം ഇല്ലല്ലോ
അതെ
ഇതെങ്ങനെയ ആക്കണല്ലേ ഇതണെങ്കി ഒരുപാട് സാധനങ്ങളൊക്കെ ഇണ്ടേരുന്നു കൊറച്ച് ബലിയ പൈസക്കാരാണല്ലോ അപ്പൊ വേണ്ടത് എന്തൊക്കെയാണ് വേണ്ടത് അങ്ങനത്തെ ഏഹ് അല്ലാണ്ട് തന്നെ ഡ്രിങ്ക്സൊക്കെ ഇണ്ടായിരുന്നു ആ കൊറെ ഇണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കുടിച്ച് ഇതൊക്കെ അപ്പൊ അന്നേരം അത് അതിന് മധുരില്ല്യാന്ന് പറഞ്ഞ് പറയുന്നോരും ഒണ്ട്
അതെ പായസത്തിനായിരിക്കും പിന്നെ അടു ത്ത പ്രശ്നം
അതെ പപ്പടം കിട്ടീലാ എന്തൊക്കെയാ
ആ എന്തോരം സല്ത്താണ് ഉം അടി ഇണ്ടാക്കണത് പ പ്പടം കിട്ടീല്ല ചോറ് കിട്ടീല്ലാക്കെ പറഞ്ഞ്
ഇത് ശരിക്കും പറഞ്ഞാല് ഇതൊരു അയിനായിട്ട് വരുന്ന പോലെയ്ണ്ട്
അതെന്നെ കല്യാണത്തിന് വര്ണല്ലേ തിന്നാൻ വര്ണതാണ്
എന്നപോലെ പപ്പടം കിട്ടിയില്ല നിനക്ക് പപ്പടം കിട്ടി ഇതെന്താല്ലേ പപ്പടം ലേറ്റ് ആക്കത് ഇത് ഒറക്കെ പറയും
അന്ന് അടുത്തിരിക്കണവര് കേ ക്കുന്നുള്ള ബോധോന്നുണ്ടാവില്ല
അവരെന്തോ അവര് വല്യ സംഭവാണ്ന്ന്ള്ളൊരു
അതെ
ആ നമ്മൾക്കെ ചിരി വന്നിട്ട്
മ്മള് വന്ന് തിന്ന് പോവാന്നച്ചാല് ഇങ്ങനെ ഒള്ളോരെ കാണുമ്പോ പിന്നെ എ എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള പരിപാടി ഇങ്ങനെച്ച് ഒച്ചപ്പാടും ബഹളം അങ്ങനെയൊക്കെ നിന്നോട്ത്ത് നിന്ന് ത് എന്താണ് സംഭവംന്ന് അറിയാനായിട്ട് ഇഷ്ടോണ്
ആ ഞാനും അതോണ്ട അവിടെ നിന്ന് എന്താ ഇവര് പറയണേന്ന് നോക്കി അപ്പോ നോക്കുമ്പോ പപ്പടത്തിന്റാണ് ഇവര് പറയുന്നെ
ആ പപ്പടത്തിന് എന്തോരോ ഇപ്പൊ ഇതില് കാണാം യൂ ട്യൂബിലും അല്ലാണ്ട് ഇൻ ചെല്തൊക്കെ കാണാ അടി ഇണ്ടാക്കി വഴക്ക്ണ്ടാക്കി ഒക്ക പറ്ഞ്ഞോണ്ട്
എന്തിനാ നമുക്ക്പ്പൊരു പപ്പടം കിട്ടിയില്ലെങ്കിൽ പപ്പടം കിട്ടിയില്ല അത്രെത
പപ്പടം വീട്ടീ പോയാലും തിന്നാലോ ഇപ്പ കല്യാണം വീട്ടില പപ്പടം കിട്ടീലാന്ന് വെച്ച്പ്പന്ത്ണ്ടാ
അല്ലെങ്കില് പ്പ അയാള് പോവുമ്പോ എനിക്ക് പപ്പടം കിട്ടിയില്ലാന്നറ്ഞ്ഞാ അവര് പപ്പടം കൊടുക്കാതിരിക്കോ അ അയാക്ക് വി നമ്മളോട് ശത്രുതയൊന്നുള്ള ആളല്ലല്ലോ ആരോ ആണല്ലോ അത് നമ്മ കറിയു കൂടി ഇണ്ടാവൂല്ലാ
അതിനും അടി ഇണ്ടാക്കാൻ ആൾക്കാരാ
അതെ ചെലപ്പം പപ്പടം വെച്ച് പോകുമ്പോ ഒന്ന് ചെലപ്പോ മറന്നു പോയതായിരിക്കും ഇയാൾക്ക് വെച്ച്ന്ന്ള്ള ഓർമ്മയിലേക്ക് അപ്പറ്ത്തെ പ്ലേറ്റിലേക്ക് പോയതായിരി പക്ഷെ ഇത് മനഃപൂർവ്വെനിക്ക് ഈ പപ്പടം വെയ്ക്കാത്തന്നാറിയാവോ വര് അവര് ശത്രുതയൊന്നുല്ലല്ലോ
അതെ അവരേ നേരത്തെ കണ്ട് പരിചയം പോലും ഇല്ലാത്ത ആൾ ക്കാരെ ഇരിക്കൊള്ളൂ
അതെ ഇതിപ്പെ ഇതിപ്പ എന്താന്നാവോ
ഇനിയിപ്പൊ റിസപ്ഷന് അടുത്തത് കാണാല്ലോ
ആഹ് അതിപ്പോണ്ടാവും എന്തായാലും പോണം ഈ ഇവരക്കൊക്കെ എന്താ കുറച്ച് തമാശയാണ് ഇങ്ങനത്തക്കെ കാണുമ്പോ
റിസപ്ഷനിപ്പ ഞാനധികം സ്വർണൊന്നും ഇടൂലായിരിക്കല്ലോ
ആ അതിനുണ്ടാവൂലായിരിക്കും
ആ റിസപ്ഷന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്തേലിലും ലെഹങ്ക പോലത്തെ എന്തെങ്കിലും ഡ്രസ് സും പിന്ന
അതെ കല്യാണ അതൊണ്ട് ആ ഇനി ഇപ്പ കല്യാണ അമ്പത്തിൽ വെച്ച് അപ്പൊ അത് കഴിഞ്ഞ് അറീല
അതും ഇപ്പ ചെക്കന്റെ വീട്ടിന്നായിരിക്കല്ലോ അപ്പൊ അവര് അത്ര ഇതായിട്ടൊന്നും ചെയ്യൊന്നില്ലായിരിക്കും സ്വർണം പിന്നെ പെണ്ണിന്റെ വീട്ടിന്ന് കൊടുക്കണതല്ലേ.
പറയാൻ പറ്റൂല എന്താന്നറീല പോയി നോക്കിയാലേ അറിയൂ അത് ചിലപ്പോ ലീവ്ള്ള ദിവസാണെങ്കില് ഏ എന്തായാലും
പോവും
ഇവിടൊക്കെ നമുക്കിപ്പോ ലീവ് എടുത്ത് പോവാനും പറ്റൂല ആ കാ രു ഒന്നല്ലല്ലോ ആ ആ വിക് വീടിന് കൊറച്ചെങ്ങോട്ടേക്ള്ളതാ
ആ ആ
അപ്പൊ പിന്നെ അങ്ങനെ നമ്മള് ലീവ് എടുത്ത് പോവൊന്നുല്ല
ആ
ഉം
എന്നാ ശരി ഞാനപ്പ വിളിച്ചിട്ട് കിട്ടാത് അതെന്താ മേടിച് ഒന്നും കൂടി ഒന്ന് വിളിച്ച് നോക്കാലോന്ന് ഏച്ച് വിളിച്ചതാണ്.
ആ
ശരി ആ ആ